അ ലോ ആ എന്താർത്ഥനം ന്താ പരിപാടി ഫുഡ്യച്ചോ ഫുഡ് അയച്ചോ ഹലോ ഫുഡ ആആ് ആ ഏ എന്തേനു സ്
ആ സ്പെഷ്യലി പച്ചക്കറി ചോറൊക്കെയ
ഏ പിന്നെ ഉം പിന്നെന്ത വർത്തനം ഇല്ല ഫുഡ് കഴചി ല
എടെ ഇണ്ടാക്കി
തേങ്ങാച്ചോറും ബീഫ് കറി പപ്പടം പൊരിച്ചതും പയർ ഉപ്പേരി
ആശരി
മക്കളൊക്കെ സ്കൂള് പോയോ
ആ അവൾ പോയി സ്കൂൾ പോയി
എത്ര ആളാ
ഒരാളൊള്ളൂ
ഏഹ് പിന്നെ എവിടെ സ്കൂളിലാ ഇൻക്ക് മൂന്നാള്
ഏഹ് അയ്ശരി ആഹ്
എവിടൊ സ്കൂളാ
ഓളാ അരീക്കോട
ഏഹ്
പിന്നെ എന്തൊക്കെയ നിങ്ങള ക്കള് സ്കൂള പോയിണ്ടാവുല്ലേ
ആഹ് ഒരു പോയിണ്
ഏഹ് ശരി അവര് ഇവിടെ എന്താ സ്കൂളൊക്കെ അങ്ങനെയുണ്ട് പഠനം ഒക്കെ അങ്ങനുണ്ട്
ഓ അങ്ങനെ പോന്നു നമ്മൾ ഇര്ന്നോട്ക്കണം വായ്ചെണെങ്കിലും ഇതൊക്കെ
ആഹ് പണ്ട പോലല്ലേ സ്കൂൾ ന്നന്നെ അതെ
ങ്ങെ
ഇപ്പൊ സ്കൂളിൽന്ന്ന്നെ ഏകദേശം പഠിക്കു
ആഹ ആഹ് ഞമ്മളൊന്ന് ജസ്റ്റ് ഇര്ന്നോട് ത്ത മതി ഓലന്നെ വായിച്ചാനെന്തിനൊക്കെ വായിച്ചുന്താക്ക ചെയ്യും
ഉം ഇപ്പവനാന് സ്വന്തം ചെയ്യല്ലോ
ചെയ്യാം
ഉം ഇപ്പൊ എന്താ അല്ലേ ഇതാണല്ലോ എന്താ മാഷന്മാരായലും എന്ത് ഫ്രണ്ട്സേളെ പോലേണ് സംസാരിക്ക മക്കളോടെ ഉം ഓള് എത്ത യുക്കെ ജില
ഏഹ് പിന്നെ ഓല് വല്യ ആള് മൂന്ന്ലാണ് രണ്ടാമത്തെ യു കെ ജിലാണ് ചെറുത് ന് പിന്നെ ഒന്ന് രണ്ടര വയസ്സായിട്ടൊള്ളു
ഏഹ് അത് ശെരി ആഹ്
ഉം
അ ത്ത അവര് സ്കൂളൊക്കെ ഉഷാറ തന്നക്കൂലേ പഠനൊക്കെ ഉ മജുമല ആഹ ഫ ആഹ ആഹ
ആഏ
പിന്നെ
പിന്നെ എല്ലറെ
ആഹ
യാത്രയൊക്കെ പോലുണ്ടോ
എങ്ങെ
യാത്ര യാത്രയൊക്കെ പോയിനയാോ ഈ വെക്കേഷനില്
ആഹ പോയിനി യാത്ര പോയിനി ടൂരൊക്കെ പോയിന് ഞങ്ങള് എറണാകുളത്തൊക്കെ പോയിന്
ആഹ അവിടെൊക്കെ എങ്ങനൊ കാലാവസ്ഥ
അവിടെ കുഴപ്പല്ല അവിടെ എന്താ ഇവിടെ ചൂടായിന്ന് അവിടെ അധിക ചൂടൊന്നുംല്ലു പാകത്തെ തണുപ്പായിട്ട് ചൂടുള്ള തണുപ്പല്ല അങ്ങനെയ നല്ല സുഖനേ പിന്നെ ഞങ്ങള് ഉ പിന്നെ അവിടെറെ ണ്ടേ
ഏ
അവിടെ എന്റെ സിസ്ുണ്ട് ഇാന എത്തിയണ്ട് അവിടെ അപ്പൊ അവടെടുത്തക്ക് പോയത് എറണാ വത്തത് അവിടെടുത്തക്ക് പോയതേനി അപ്പൊ അവിടെ ഇവിടെ ഞങ്ങള് രണ്ടു ദിവസം നിന്നു അങ്ങ ട്രെയിനിലാ പോയിത് ട്രെയിനാ പോയിനി
ത്ര ഏ ഉ
ട്രെയിന് നല്ല രസാണല്ല പോണത പിന്നെ ഞങ്ങള് പോയപ്പോ കൊച്ചി എയർപോർട്ടൊക്കെ കണ്ടോ അങ്ങനെ പിന്നെ അവിടെ കൊറെ കാണാനൊക്കെ ഉണ്ടല്ലോ എന്താ ഉം ഇതില് ബോട്ടില് കേറാം അങ്ങനൊക്കെ ഉണ്ടല്ലോ അവിടെ
ആ
മാളുണ്ട് ഹൈലൈറ്റ് മാള
ഐലറ്റ് മാള് ഉം.
കൊറെ കാണാൻ ഉണ്ട് അവിടെ
ആഹ്
പിന്നെ മെട്രോ സ്റ്റേഷൻ മെട്രോ അല്ലേ
മെട്രോയില്ല് വരോ
എത്ര കേറിന് പിന്നെ ഏ കൊറെ ഇപ്പൊ പഠി പിന്നെ പാലസ്. സ്ഥലുണ്ട് . അവിടെ എന്താ പണ്ടത്തെ രാജാക്കന്മാരെ ഇതൊക്കെ കണ്ടു പഴയ സ്വർണങ്ങള് കിരീടങ്ങളൊക്കെ
ആ ആ ഏ ഏ
ഇപ്പൊ അതൊക്കെ പഠിക്കാനുള്ളതല്ലേ
പഠിക്കാ ഉള്ളത് ആ
അവിടെ പോയി പിന്നെ കൊറെ സ്ഥലങ്ങള് പോയി അവിടെ
ആഹ് ആഹ്.
കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ പാർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊ കണ്ട്
ഏഹ്
നിങ്ങളെവിടെ പോയി
കൊറച്ച് മുമ്പ് പോയിന് ഇവിടെ കടംമ്പുഴയിലെ
ആഹ് ആഹ്.
ഹസ്സിന്റെ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഓരേ വൈഫും. നാല് ഫാമിലിനെ ഞങ്ങള് കൂടി
ആ റിസൾട്ട്‌ എടുത്തണ്ടാവും അല്ലേ ആ ആഹ്.
അല്ല സ്വിമ്മിങ് പൂളും ഇതൊക്കെ ആയിട്ട്
ആഹ് എന്തേ എത്രയ്സ് താന് നിങ്ങള്
അ ഒരു ദിവസം ഇന്ന് പന്ത്രണ്ട് മണിക്ക് പോയാൽ നാ
ആഹ് അങ്ങനെല്ലേ ആഹ് ശരി ആ ടൈമിന് പോരെണ്ടിവരുല്ലേ ആഹ് പിന്നെ ഇപ്പത്തെ സിമീം പൂളൊക്ക് സിംമിം പൂളൊക്കെല്യേനൊ ഔടെ
ആഹ് സ്വിമ്മിംഗ് പൂളിലൊക്കെ ചാടി കുളിച്ച് നൈറ്റില് ഞങ്ങ ങ്ങള് പെണ്ണുങ്ങങ്ങള് മാത്രെ മു രാ ഒരു തുടങ്ങിട്ട് മൂനണിരെ അയ്ല് ചാടിക്കുള് ച്ചേ നി അലോ കുട്ടിളൊക്കെ ഒരങ്ങിയോ അപ്പ പിന്നെ ഫുഡ്‌ ലെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങളയ്ലെ ഇതാക്കേര്ന്നു
ആഹ് ഇനി മക്കൾക്ക് നല്ല ഇഷ്ടാവല്ലോ
ആഹ് ആ ഓല് പകള് ഓല് പകല് ആഹ് ഓല് ആണുങ്ങള് ഓല് ചാടി കുട്ടികളൊക്കെ ഉം ന്നെ
പിന്നെ പിന്നെ എവിടെ പോയിരുന്നോ
ആഹ് ഞാ ഊട്ടിയില് ആ ഒ ഔട അങ്ങനത്ത സ്ഥലങ്ങളിലൊക്കെപോയിട്ട് ണ്ട്
ഉം ന്നാ ഹസ്ബന്റ് നാട്ടിലണ്ടോ ഏഹ് അയ്ശരി ഇല്ല നാട്ടില്ല
ഏഹ് പ്പ അടുത്ത് പോയതാരിക്കൂലേ
ആഹ് അപ്പൊ കൊറച്ചക്കായനു പോയിട്ട്
ആഹ് പിന്നേ
പിന്നെ എന്തൊക്കെ സുഖന്നെ ന്നിട്ട്ങ്ങള് ഫുഡൊക്കെ
ആ അവിടെണ്ട ഇണ്ടാക്കി ചെയ്തിനിം എന്താ കൊണ്ടോയിം ചെയ്തിനി അവിടുന്ന് കി വാങ്ങി ചെയ്തീനിം മന്തിയൊക്കെ ഇണ്ടാക്കി അവ്ട്ന്ന്‌ ഇണ്ടാക്കിയേക്കയ്നിം
ആ ഇണ്ടാക്ക ചെല സഥലത്ത് ഇണ്ടാക്കാള്ള സൗകര്യം ഉണ്ടാവോല്ലോ അല്ല പി അല്ലെങ്കി നമ്മളവ് ടെ എല്ലാ എല്ലാത്ത്മാരെ പൈസ കൊടുക്കെണ്ടില്ലേ ഫുഡൊക്കെ വാണെ വാണെങ്കില് ആ അങ്ങനെ കൊടുക്കണല്ലേ ഉം ഉം
ഫുഡിനോ റൂമിനോ ക്കെ സെപ്പറേറ്റ് അങ്ങനെ മൊത്തത്തില്
ആഹ് കൊടുക്കണ്ടട്ട്ല്ലേ ഉം ങ്ങള് കൊട്ത്തക്ക അങ്ങനെ റൂമ്ട് ത്തെക്കേനി
ആഹ് സെപ്പ്റേ സെപ്പ്റേറ്റ്
ആഹ് ഇപ്പ ഇങ്ങനെണ്ടല്ലോ എന്താ ആഹ് ഇപ്പൊ ഇങ്ങനിം പോല്ണ്ടല്ലോ ര്തര് എല്ല ഒന്നാ ന്നായ്ട്ട് അങ്ങനെണ്ടലോ
ആഹ് അത് ഞങ്ങളെ താഴത്ത് അത് ഫേമിലി അമ്മള് നമ്മളെ വീട്ട് ന്ന് ഫേമിലി ഒക്കെ പോകുമ്പോ പറ്റും അല്ലാതെ ഫ്രൺസ് ഫ്രൺസ് ആഹ് ആ ഞമ്മള് ഏഹ് ഹാ അയ്ന് നമ്മള് ഇത്ന്റെ താഴ ത്ത് ഇണ്ടായ്നി അങ്ങൻത്തേനി ന്നട്ട് അവ്‌ടെ ഫേമിലി അടെ വന്നൊക്കെനി നാപ്പഹും അയ്ബഹും ആൾക്കാര് അത് ഡൈനിങ്ങ്ഹാളും അവ്ടെക്കെനി കെടന്നീന് അങ്ങനെ ഒര് റൂമില്ലാതെ റൂമ് ഒന്നോ രണ്ടണ്ണോ ഇട്ട്ണ്ടാവോള്ളോ
ആഹ് അങ്ങനെ ഞങ്ങള് ഞങ്ങള് ഇന്നാള് പോയെല് അങ്ങനെ ഇണ്ടായിന് കൊറേ മുന്നേ പോയി ട്ട് ആഹ് ആ അപ്പൊ അങ്ങളാ അങ്ങനെ ഞങ്ങള് ഇങ്ങനെ ഹസ്ബന്റ അങനെ വൈഫ് അങ്ങനെയാണ് പോയിരുത് അപ്പൊ കൊറേ കുറച്ച ആൾക്കാർ കൂടു ണ്ട് ഞങ്ങളടെ റൂം അവി ഞങ്ങള അങ്ങനെ ഒര ആൾ പെ പെണ്ണുങ്ങക്ക് മാത്ര ഒരാൾ എടുത്തക്കുക ആണ്ണുങ്ങൾക്ക് വേറെ ആയിട്ട്
ഏഹ് ഏഹ് അങ്ങനെ ഉണ്ടെങ്കിൽ പറ്റൂലേ അങ്ങനെ ഉണ്ടെങ്കി പറ്റോ
പെണ്ണുങ്ങള് കുട്ടികളൊക്കെ റൂമില്
ആറൂമ അ അതെ
ഉം അല്ല രസുണ്ടായിരുന്നു ഉം അപ്പൊ റൂ തേഞ്ഞില്ല കുറെ എല്ലാരും ഉണ്ടായി അ എല്ലാർക്കുങ്ങനെ ക- കാണങ്ങങ്ങള് ഒരു സെറ്റ് ആായതാണ്ട് പെണ്ുങ്ങൾ സെറ്റ് ആയണ്ട് അങ്ങനെ കടക്കറാണ്ട് വേറെ വേറെ റൂം രണ്ട് റൂം റൂം എടുത്തേക്കാ അങ്ങനെ ഉം എന്നട്ടാ എനിക്ക കട്ടിലൊക്കെ ഉണ്ടും എല്ലർക്കും കുലേ
ആഹ അതെ അന്ത
പിന്നെ നിങ്ങ കക്കാട പോയൊക്കെ പോയിന്
ആഹ
ആഹ അവിടെള്ള രസാണല്ലേല്ലേ രാവിലെ ക്കെ മോർണിങ്
ആ നല്ല മഞ്ഞോലെ ഇതക്ക കോട മഞ്ഞഞ് മൂടിയണ്ട് അന്ന് അത്ര മഞ്ഞ് ഇതല്ലേന ആ പോയ സീസല്ല
ആഹ ആഹ
എന്താ പിന്നെ
ഇപ്പണ ടൂറിന്റെ അത ഇപ്പഴ എല്ലാവരും പോ ഇപ്പത്തെ മായണ്ട് ഇപ്പൊ മായല്ലേ ഇപ്പഴാണല്ല ഉ ഇ എപ്പോളാണ് പോല്െ കൊറെ ആൾക്കാര് ഇപ്പഴാണ് ആ മഞ്ഞൊക്കെ നല്ലോ ഉണ്ടാവുക
ഉ കുരിശ പക്ഷ മലയ കാരണം കരുതി അതില് ഇവര് പകല സ പുുള്ളന്നെ കഴിച്ച പേപ്പിനെ പോവാാൻ കഴിഞ്ഞല്ല ആ കൊറേ അങ്ങോട്ട് കേയറി പകമാണ്ടേ ആ വണ്ടിയില് കേറിീട്ട് പിന്നെ നട അതില് കണ്ട് കാഴ്ചൊക്കെ കാണണ്ടെ
ആ ആ കൊറെ കാ പോവാണ്ടല്ലോല്ലെ ഉം അല്ലാരും പറ ണേക്ക അവിടെ നല്ല രസ പറണെ
അവടെ നല്ല രസാണ് വിഡിയൊലെ ഒക്കെ കാണല് ഇണ്ട് അങ്ങനെ നമ്മള് ഇൻസ്റ്റൽ വീഡിയോസ് ഒക്കെ ഉണ്ടാവല്ലോ അയില് ഇങ്ങനെ കാണ അ പോയിട്ടില്ല
ഉ പിന്നെന്താന്നാ വേറെന്താ
ആ നല്ല
ഉം ആ ന്നാ ആയിക്കോട്ടെ
ട്ടോ ആ ന്നാ ശരി